നമസ്കാരം കേൾക്കാവോ ആഹ് കേൾക്കാം കേക്കാം
പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം കേക്കാം കേൾക്കാം
ആഹ് ആഹ് സുഖം സുഖം ആഹ് സുഖം അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാരും സുഖായിട്ടിരിക്കുന്നു കുഴപ്പൊന്നുല്ലാർക്കും
ഇവിടെം എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു
ആണോ അ ആഹ്
ഏ എന്തുവാ പിന്നെ ഈടയൊക്കെവിടെ ഒരു യാത്ര ഉണ്ടായിരൂന്നന്ന് അറിഞ്ഞായിരുന്നല്ലോ എവിടോട്ടായിരുന്നു പോയേ
ആഹ് എന്താ സൂവരെയൊന്ന് പോയി മൃഗശാല വരെയൊന്ന് പോയായിര്ന്ന്
മൃഗശാലെല്ലോ
ആ പിന്നെ കൊറച്ച് അമ്പലങ്ങളിലൊക്കെ
എങ്ങനാ പോയേ
ഏ ട്രെയിനകത്താ പോയത്
ട്രെയിനിലാന്നോ ആ അടുത്ത് സ്റ്റേഷൻ ഉണ്ടോ
ആഹ് അട്ത്തായിട്ട് സ്റ്റേഷൻ ഉണ്ട് അപ്പം അവിടെ ചെന്നി കേറിയതാ എല്ലാരും ആയിട്ടാ പോയത്
ആന്നോ ആരൊക്കെ ഇണ്ടായിര്ന്ന്
അച്ഛൻ അമ്മ ചേച്ചി പിന്നെ ബന്ധുക്കൾ എല്ലാരുണ്ടായിരുന്നു
ഉണ്ടായിരുന്നു എല്ലാരും കുടുംബമായിട്ട് പോയതല്ലേ ആഹ് എത്ര മണിക്കായിരുന്നു ട്രെയിൻ
ട്രെയിൻ എട്ട് മണിയൊക്കായപ്പം വന്നവടെ നമ്മളവിടെ ചെന്നപ്പം പത്ത് മണി ഒക്കെ ആയി
പത്തായി ആ രണ്ട് മണിക്കൂർ യാത്ര ഇണ്ടായിര്ന്ന്
ആ രണ്ട് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു
ആ ട്രെയിനില് തെരക്കൊക്കെ ഉണ്ടായിരുന്നോ
ട്രെയിനില് രാവിലെ ആയോണ്ട് വല്ലിയ തെരക്കൊന്നും ഇല്ലായിര്ന്ന് ഞങ്ങള് ചെന്ന സമയത്തൊന്നും വല്ലിയ തെരക്കില്ലായിര്ന്ന് പിന്നെ തെരക്കായി വന്ന് ആ ആ ആ ആഹ് സീറ്റ് ഒക്കെ കിട്ടി ചെന്നപ്പയെ സീറ്റ് കിട്ടി
ആഹ് ഹാ ഉം പിന്നെ പോയെ ദൂരെയാന്നോ അമ്പലങ്ങളിലാണോ പോയേ
എന്തുവാ
ദൂരെ അമ്പലങ്ങളിലാന്നോ പോയെ ദൂരെ അമ്പലങ്ങളിലാന്നോ പോയെ ആന്നോ എല്ലാടൊക്കെ കേറി
കേട്ടില്ല
എല്ലാടോക്കെ കേറിയോ
ആഹ് കേറി കേറി പറ്റുന്നിടത്തൊക്കെ കേറി അങ്ങ് പിന്നെ തിരക്കൊക്കെ ആയോണ്ട് ഇപ്പ അങ്ങ് തെരക്കല്ലേ തെരക്കുള്ള സമയത്ത് സ്കൂളിലും കേറാൻ പറ്റത്തില്ലല്ലോ നമുക്കങ്ങ.
ആഹ് ഓ അത് ശരി അത് ശരിയാ ഇപ്പ എല്ലാ വും പുതിയ പുതിയ അസുഖങ്ങളും രോഗങ്ങളും ഒക്കെയാ കണ്ടെത്തുന്നത്
ആഹ് താ
എന്തുവാ വെള്ളത്തിൽ നിന്നും അല്ലാതെയൊക്കെയായി
അതാ കുറെ അസുഖങ്ങളല്ലേ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കുറെ അസുഖങ്ങളല്ലേയിരുന്നു ഇപ്പൊ
അതെ അതെ അതെ നമുക്ക് വന്ന് കഴിഞ്ഞാൽ ഇത് അറീയത്തൂല്ല
ആഹ് വന്ന് കഴിഞ്ഞാൽ ഭയങ്കര പാടാ മാറാൻ പിന്നെ
ആഹ് അവിടെ നമുക്ക്റിയില്ല നമുക്ക് വന്നിട്ടുണ്ടോ ഇല്ലിയോന്നൊക്കെ
ആഹ് അതാ
വീട്ടിലൊക്കെ പ്രായം ആയവരൊക്കെ ഉണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് അവരെ ബാധിക്കുന്നത്
ആഹ്
ആഹ് പിന്നെ വേറെന്തൊണ്ട്
പിന്നെ സുഖം ഇങ്ങനെ ഒക്കെ അങ്ങ് പോകുന്നു
ഉം ഞങ്ങൾക്കും നാളെ ചെലപ്പോ ഒരു യാത്ര കാണും അമ്പലങ്ങളിലോട്ടൊക്കെ
എവിടാ
ദൂരെ വിടെന്ന് വേറെ ദൂരെ ഒരു അമ്പലത്തിലാ പോകുന്നത്
ഓ ഓ
ഇത് ട്രെയിനി പോണോ ബസ്സിൽ പോണോന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല
ആഹ് ട്രെയിനാണ് കൂടുതലും നല്ലത് ബസ്സില ആകുമ്പോ ഇരുന്ന യാത്രയല്ലേ ട്രെയിനിലാവുമ്പോക്കന്നെ കൊറച്ച് നടന്നു
ആഹ് നടക്കുന്നതിന്റെ അല്ല നമുക്ക് ടിക്കറ്റ് കിട്ടിയാലുവേ നമുക്ക് ഇനിയിപ്പം റിസർവേഷൻ ഒന്നും പറ്റില്ല പറ്റത്തില്ലല്ലോ നാളത്തെ യാത്രക്കല്ലേ അന്നേരം ഇനി നമ്മള് നേരെ ചെന്ന് എടുത്താലും സാധാ ഉള്ളതിനകത്തെ നമുക്ക് കേറാനായിട്ടും
ആഹ് അതിനകതൊക്കെ ഭയങ്കര തെരെക്കായർക്കും
രിക്കുവോ സീറ്റ് കിട്ടത്തില്ലേ നമുക്കൊരു മൂന്ന് രണ്ടര മൂന്ന് മണിക്കൂർണ്ട്
ഓഹ്
ആഹ് അത്രയും നേരം നിക്കേണ്ടി വരുവോ വീട്ടുകാരും എല്ലാവരുമായിട്ടായിട്ടാന്നെ പോന്നത്
ആഹ് ആണോ ആഹ് ശെരിയാ
പിന്നെ ബസ്സ്ണ്ട് ഇവിടുന്ന് ബസ്സുണ്ട് പോന്നെ പക്ഷേ എങ്കില് അതും ഇതേപോലെ തന്നെ നാളെ ഇനി ഞായറാഴ്ചയൊക്കെ ആയോണ്ട് ബസ്സുണ്ടോ ഞ്ഞി ക്കരിക്കും അതും അറിയാൻ വയ്യല്ലോ ആ നിമിഷം നമുക്ക് ബുക്കിംഗ് ഒന്നും നടക്കത്തില്ല നേരത്തെ ആയിരുന്നെങ്കില് ബുക്കൊക്കെ ചെയ്യാർന്നു ടിക്കറ്റൊക്കെ ആഹ് അതാ നിമിഷം എങ്ങനെ ബുക്ക് ചെയ്യുന്നന്ന് അങ്ങനെ ആഹ
അല്ല ഇനി കിട്ടത്തില്ലല്ലോ ആഹ് രാവിലെ ഇറങ്ങണം അമ്പലങ്ങളിലൊക്കെ ആവുമ്പോ രാവിലെ പോകണ്ടേ
ഓഹ് രാവിലെ ആ ശരിയാ അപ്പ ഇനി കിട്ടത്തില്ലായിരിക്കും അല്ലേപ്പിന്നെ ഇന്നലെ ചെയ്യണായിരുന്നു
ഇന്നലെ ചെയ്യണമായിരുന്നു പിന്നെ അതുമല്ല നമ്മള് ഈ ബസ്സിലൊക്കെ പോയാൽ ഒരു സമയമാവും എത്താനായിട്ട് ആഹ് ട്രെയിൻ ആകുമ്പോഴത്തേക്ക് രാവിലെ പോയാ ആഹ് പെട്ടെന്ന് എ എത്തും എത്തുന്ന് പറയാം
ബസ്സിൽ ആവുമ്പേ എല്ലായിടത്തും സ്റ്റോപ്പ് ഒക്കെണ്ട് നിർത്തി നിർത്തില്ലേ പോകുന്നത്
നിത്തി നിർത്തി നമ്മളിപ്പ ട്രെയിന് ഒരു മണിക്കൂറി കൊണ്ട് പോകുന്നത് ബസ് മിക്കവാറും രണ്ട് രണ്ടരണിക്കൂർക്കെ എടുക്കും
ആഹ് അതാ
ഉം പിന്നെ ട്രെയിൻനെ യാത്ര കുറച്ചുകൂടി സുഖം നടുവിനൊക്കെ ആയാൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നട ക്കാനോ എടുക്കാനോ ഒക്കെ പറ്റുവല്ലോ ഉം ബസ്സിലാകുമ്പോഴത്തേക്ക് നമ്മൾ ഒ ഒറ്റ ഇരുപ്പല്ലേ ഇരിക്കണ്ട ഇത്രയും നേരം അതാ പിന്നെ അഥവാ സീറ്റു പോവും പിന്നെ അതവാ വേറെ എങ്ങോട്ടെങ്കിലും പോവാന്ന് വെച്ചാലും കേറി ഇറങ്ങിപ്പോവുന്നതും പാടായിരിക്കും
ആഹ് അതാ ആഹ് ശരിയാ
അതാ അന്നേരം എന്തോ വേണോന്ന് ഇങ്ങനെ ആലോചിക്കുവ രാവിലെ രാവിലെ പോകണോന്ന ഇങ്ങനെ പറയുന്ന ഒന്നും ഉറപ്പിച്ച് പറയാനും പറ്റാത്തൊരു സാഹചര്യം ആയി പോയി
അതാ
ഏഹ് നാളെ എന്തായാലും നാളെ പോണന്ന് വെച്ച ഇരിക്ക്ന്നെ പക്ഷെ ഇങ്ങനെ ഈ രൺ ണ്ട് കാര്യങ്ങള് കെടക്കുന്നുണ്ട് എന്തുവാ എങ്ങനാന്നുള്ളതാ
ആ അതാ ഉം
അല്ല പിന്നെ അടുത്താഴ്ചയൊക്കാകുമ്പഴത്തേ വീണ്ടും നെ നീണ്ട് നീണ്ടങ് പോം ചെലപ്പോം പിന്നന്ന് യാ ത്ര നടന്നൊന്നും വരത്തില്ല
ആ നമ്മള് ഒരു കാര്യം തീര്മാനിച്ച അപ്പം തന്നെ പോണം
ആ അപ്പത്തെന്നെ നമ്മള് നീട്ടി നീട്ടി വെച്ച വേറെന്തെങ്കിലൊക്കെ അസൗകര്യം വരും നാളെയാകുമ്പോ ഇത്തക്ക് വേറെ അസൗകര്യോന്നുല്ല ഇത് തന്നെ ഒള്ളായിര്ന്നു
ആ അപ്പവടെ പോ പോവ ഇപ്പല്ലേ
ആഹ് പോവാനായിട്ടങ്ങനെ തീരുമാനിച്ചിരിക്ക്ന്നേ ഇനി രാവിലെ അല്ലേ എന്തോന്ന് വെച്ചാ നോക്കട്ടെന്നൊരു ഇങ്ങനേം പറയുന്നാരുന്നു
വീട് ട്ടീന്നൊക്കെ എല്ലാരും പോന്നോണ്ട് ഇങ്ങനെ സീറ്റൊന്നും ല്ലാതെ പോയാ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും
ആഹ്
എല്ലാരും നമ്മളൊക്കെ നമ്മളൊക്കെ മാത്രൊള്ളെങ്കി നമുക്ക് നിന്നൊക്കെ പോവാല്ലോ
ആഹ് ആഹ്
ബാക്കി എല്ലാരും കൂടി ഇത്രേം ബുദ്ധിമുക്കി ബുദ്ധിമുട്ടിക്കേണ്ടി വരത്തില്ലല്ലോ
ആഹ്
നമ്മള് അത്ങ്ങനെ ഒരു തീരുമാനത്തിലുണ്ട് പിന്നെ നാളെയൊക്കെ കഴിഞ്ഞയ്ഞ്ഞ പിന്നെല്ലാർക്കും പലേട്ത്തായിട്ടും പോവൊക്കെ വേണം ജോലിക്കും പഠിക്കാനും ഒക്കെ ഒക്കെ ആഹ് ഞാറാഴ്ച്ചാകുമ്പോ എല്ലാരും കാണും ആ പിന്നെ അവടെങ്ങന മഴയൊക്കെ ഉണ്ടോ
ഇവടെ മഴപ്പൊ കൊറഞ്ഞ്
കൊറഞ്ഞോ
ആഹ്
ഇവിടേം മഴ രണ്ടുസം ഇല്ലാര്ന്നു പക്ഷെ ഇന്നലെ നല്ലൊരു മഴ പെയ്തു
ആണോ
ആഹ് നല്ലതായിട്ടൊരു മഴ പെയ്തു ഇല്ല ആ നല്ല മഴയെന്ന് പറഞ്ഞാല് നല്ലൊരു മഴയായിരുന്നു കാരണം രാവിലൊട്ട് വൈകി ട്ട് വരെ ഇങ്ങനെ എടയ്ക്കെടയ്ക്ക് പെയ്ത് പെയ്ത് പെയ്തേ
ആഹ്
ഈ മഴ പെയ്യുമ്പള്ളൊരു കൊഴപ്പംന്ന് വെച്ചാ പിന്നേം ചൂടങ് കൂടും
ആഹ് ചൂട് കൂടും
കൂട്ന്നേരം പിന്നെ മ്മക്ക് ഒന്നും ചെയ്യാനും പറ്റത്തില്ല ഏഹ് തുണികളൊന്നും ഒണങ്ങത്തൂല്ലതാ നും ഈയൊരു വെല്ലാത്ത സാഹചര്യത്തിലായിരിക്കും
ഓ ശെരിയാ ഉം ഇവടെപ്പം കൊറെ നാളായിട്ട് മഴ ഇല്ലപ്പം
ഉം ഇനിയിപ്പം മഴ ഒടനെ കാണുവായിരിക്കും അതോ ഞ്ഞി തീർന്നാണോ എന്തോ
ആ മഴക്കോളുണ്ടേലും മഴയൊന്നും പെയ്യത്തില്ല ഇവടെ
പെയ്യത്തില്ല ഓ ഈ മഴേടെ പ്രശ്നം ഈ മഴേടെ കോള് കാണുമ്പഴത്തേനും നമുക്ക് വെർ
ന്ന അ ഞ അല്ല ക് ചെയ്തു